ഹലോ
ആഹ് കേക്കാവോ
ആഹ് ഗുഡ് മോർണിംഗ്
ആഹ് എന്തട്ക്കായിരുന്നു
ഞാന് ഒരു ട്രൗസർ സ്റ്റിച്ച് ചെയ്യാന്ന് കരുതിട്ടെ മെഷീനിലിരിക്കയാണ്
ആഹ് തൈജോ
അധികം ഒന്ന് സ്റ്റിച്ച് ചെയ്ലാ കുറച്ചൊക്കെ
ആഹ് ഞാനും തയ്ക്കുന്ന ആളാട്ടോ
ഏഹ് നന്നായിട്ട് തയ്ക്കോ
ആഹ് ഞാൻ കടയിലൊക്കെ പോകുന്നുണ്ട്
ആഹ് ഷോപ്പ്ണ്ട്ല്ലേ
ആഹ് ഷോപ്പുണ്ട് ഷോപ്പുണ്ടെന്ന് പറഞ്ഞാ വേറെ ഒരാളുടെ ഷോപ്പിൽ തയക്കുവ
ഉം ഉം ചുരിദാറൊക്കെ എന്താപ്പോ റേറ്റ് വരുന്നേ അടിക്കൂലി
ചുരിദാറിന് നാനൂറ്റി അമ്പത് രൂപ സെറ്റ് പാന്റും
യ്യോ ആഹ് ആഹ് നാനൂറ്റി അമ്പത് ല്ലേ
ആഹ് ഇവിടെ അതെ.
ഇവിടെ ഇൻക്ക് തോന്നുണു യൂണിഫോമിനൊക്കെ പ്പോ ന്റെ എളച്ചി തയ്ക്കോ അവള് ടു ഫിഫ് റ്റി വാങ്ങണേ ത്രീ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചില്.
യൂണിഫോം
യൂണിഫോമക്കെ ലൈനിങ് ഇല്ലാത്തോണ്ട ആ ലൈനിങ് ഇല്ലാത്തോണ്ട.
ആപ്പ അല്ല കോട്ട് ഇ തോ.
കോട്ട്ന് വെറും ഇരുന്നൂറാ തോന്നുന്നു ഇരുന്നൂറ്. ആഹ് കോട്ട് സെപ്പറേറ്റ് ആണെങ്കി ഇരുന്നൂറ് ആഹ്.
സാദാരണെ ക്കാൾലും ചു ചുരിദാർ തൈക്കുന്നെൻ്റെ റേറ്റ് കൂടുതലാന്നായിനിക്ക് തോന്നുന്നെ.
ഉം ഉം ഉം ഉം പാർട്ടി വെയറൊക്കെ ആണ്ന്നുണ്ടെങ്കി ഫോർ ഫിഫ്റ്റി ലേ
ആഹ് അതെ.
ഉം ഇന്നെന്താ ലീവാണോ.
ഇന്ന് ആ കുഞ്ഞിന് ചെറുതായിട്ടൊരു ൾർദി ഒക്കെ അതുകൊണ്ട് അവനെ ഇന്ന് വിട്ടില്ല അതുകൊ ഞാനും പോയില.
ആഹ് ആഹ് എത്ര മക്കള.
ഒരാൾ.
എത്ര മക്കളാ ഏഹ് ഏഹ് ചെറിയ കുട്ട്യാവും.
ആഹ് എൽ കെ ജി.
ഉം കൊണ്ടാക്കലാ.
നാലു വയസ്സ് ഒള്ളൂ കൊണ്ടാക്കലല്ല ഇവിടുന്ന് ബസ്സേ കേറി പോകും.
വണ്ടി വര.
ആഹ് ബസ്സുണ്ട് ബസ്സുണ്ട്.
കോളട്ത്താവും ലേ.
ആഹ് അട്ത്തുണ്ട്.
ഉം ഉം ഹസ്ബൻഡോ നാട്ട്ലാ.
അവിടെ എത്ര മക്കളുണ്ട്.
വിടെ മൂന്ന് മക്കള് ഒക്കെ പോയി ഉം മൂന്ന് മക്കള്.
ആണോ വല്ല്യ പിള്ളേരാണോ.
ഉം ഉം എല്ലാരും പോയി ആഹ് ഒ ന്ന് ആറാം ക്ലാസ്. ലാണ് ഒന്ന് രണ്ടാം ക്ലാസ്ലാണ് മറ്റേത് ബാലവാടി പ്പൊ കൊണ്ടാക്കിട്ട് വന്നത.
ആഹ് കോളുവോ മടിയില്ലാതെ.
ആദ്യൊക്ക നല്ല കര്ച്ചിലേര്ന്നു പ്പൊ ടീച്ചറ് ഞാങ്ങട്ടങ്ങനെ കരയണ കണ്ടപ്പോ നിർത്തിയിരുന്നു അപ്പൊ ടീച്ച റ ണ തൊടർച്ചയായിട്ട്. കൊണ്ടന്നാക്ക്യാലേള്ളു കുട്ട്യളിര്ക്ക അല്ലാ കൊർച്ച് കഴിഞ്ഞാ ഒരു കരയും കണ്ടഴ്ഞ്ഞാ. ഓരന്നെതൊര് ട്രിക്കായിട്ട് ഉപയോഗിക്കും ന്നൊക്കെ പർഞ്ഞിട്ടെ ന്തായാലു പ്പോ. എന്തായാലു സ്കൂള് ചേർക്കും വേണ്ടേ അപ്പൊ പിന്നെ പർഞ്ഞു വിടാന്നച്ച്. അമ്മക്ക് പാവം തോന്നും ചെയ്യും എന്തൊരു എടങ്ങാറിന അവിടെ കൊണ്ടേയ് ഇര്ത്ത്ണേര്തോലോ.
അതെ അതെ ആദ്യൊക്കെ അല്ലേ നമുക്ക് വിഷമം വരും.
ഒരു പാ ആഹ് ഉം പിന്നെപ്പ ന്നൊക്കെ ഉഷാറായിക്ക്ണ്. ടീച്ചറോടോരോ കഥകളൊക്കെ ചെന്നേക്കന്നെ പറയ്ണ് ണ്ട് മൂന്ന് ബോയ്സ്. തന്നെ ഉം മൂന്നും ബോയിസെന്നെ.
ആഹാ പെൺകുട്ടിയില്ലല്ലേ ഉം. ങ്കുട്ടി ആയിരിക്കുല്ലോ ആഗ്രഹം.
അത്പ്പ ഞമ്മക്ക് കയ്ൽ ഇല്ലാത്തൊണ്ട് അങ്ങനെണ്ടല്ലോ. നമ്മക്ക് ഇല്ലാത്ത സാധനത്തിന് വേറെരു ആഗ്രഹം ഉണ്ടാവുല്ലോ. ഫസ്റ്റ് പിന്നെമ്മക്ക് ഏതായലും വിഷയല്ല ഉം ഫസ് പ്പോ ഏതായാലും വിഷയമല്ല പിന്നെള്ളത്. അങ്ങനെയാണല്ലോ.
അതെ അതെ അതെ അതെ.
ഇപ്പന്താണ് ഒന്നുല്ല ഒറ്റ മോന് മാത്ര
ആഹ് ഒര് മോനേ ഒള്ളൂ ഇനി അട്ത്ത നോക്കണം ഇനി ഇപ്പ സ്കൂളിലൊക്കെ വിടാറായല്ലോ
ആഹ് ഇപ്പ എൽ കെ ജി ഇക്കുറ്യാ ചേർത്തത് ലേ
ആഹ് അതെ അതെ
ഉം ഏതായാലും ഈ വർഷം ഓനൊന്നേ എല്ലം കൊണ്ടോന്ന് ക്യാച്ച്യ്തിട്ട് ഒന്ന് നോക്കിയാലും വിഷയല്ലല്ലോ
ആഹ് അതെ അതെ ഇനിപ്പ നോക്കണം ഇവന്നെ തന്നെ അഞ്ച് വർഷം കഴിഞ്ഞ കിട്ടിയത്
ആഹ് നല്ല ഗ്യാപ്ണ്ടല്ലോലേ
അതെ അതെ അതെ
പിന്നെ എന്ത്‌ ഉം ഉം ഉം നാട്ടിലെന്ന്യാണോ ഹസ്ബൻഡ് ആഹ് ആഹ് മുപ്പരെന്താ വർക്ക്
ആഹ്
എന്താ വർക്ക്‌യിക്കാ മുപ്പരെന്താ വർക്ക്
ഇവടെ ഡ്രൈവറ്
ആഹ് ആഹ് ആഹ് എല്ലാ കിച്ചണ്ത്തെ എല്ലാ പണി ഒര്ങ്യോ
ഇല്ല ഇല്ല ഒന്നും തീർന്നില്ല ഇന്ന് കൊറച്ച് വേറെ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടില് ഇരിക്ക്‌ന്ന ദിവസല്ലേ ചെയ്യാൻ പറ്റൊള്ളൂ
ആഹ് ആഹ് മോനെന്താ പെട്ടെന്നോര് ചർദ്ധി ഫുഡിലെന്തേലും പ്രശ്നായോ
ഫുഡില് എന്തോ പറ്റിയതാന്ന് തോന്നുന്നു അല്ലാതെ ഇച്ചിരി ലൂസ് മോഷനുണ്ട് ഛർദിയുണ്ട്
വേറാര്ക്കുല്ല വേറെ ആര്ക്കും പ്രശ്നല്ല
ക്കൂല്ലാ അപ്പൊ കഴിഞ്ഞൂസം ഞങ്ങളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയായിരുന്നു ഇപ്പൊ കൊറച്ച് കൊറച്ച് ഫുഡെല്ലാം കഴിച്ചു പിന്നെ കൊറ് ച്ച് ചക്കപ്പഴൊക്കെ തിന്നു അതൊക്കെ പിടിക്കാ
ചക്ക്യാവും വിഷയം ആഹ് ചക്ക്യാവും ചെലപ്പോ വിഷയായത്
അയിമന് പക്ഷേ ഭയങ്കര ഇഷ്ട്ടവാ പച്ചയാണേലും പഴ ആണേലും ഒത്തിരി ഇഷ്ട്ടവാണെ എടയ്ക്ക് പക്ഷേ അങ്ങനെ കഴിക്കാറുള്ളതാ
ഇണ്ടാവും
ആഹ് കഴിക്കാറുള്ളതു ആണ് ഇവൻ കണ്ടാ കഴിക്കാതിരിക്കത്തേ ഇല്ല പക്ഷെ എന്നാ പറ്റീന്ന്റയത്തില്ല എല്ലാം കൂടി ഇനി മിക്സെയ്ത് കഴിച്ചത് പിടിച്ചില്ലാത്തതാണോന്നും അറിയത്തില്ല
ദഹനത്തിന്റെ പ്രശ്നാവും ഒരുപക്ഷെ
ആഹ് ആയിരിക്കും
മ്മ്
ഇങ്ങനെ ഇപ്പം ഇന്നലെ ഇപ്പ സ്കൂളി വിട്ടിട്ട് സ്കൂളീന്ന് അവര് വിളിച്ച് രാവിലൊന്നും കൊഴപ്പണ്ടായില്ല രാ ഉച്ചയായപ്പോ അവര് വിളിച്ചു ആഹ് അങ്ങനെ പിന്നെ പോയി കൂട്ടിക്കൊണ്ട് വന്നു ഇന്ന് വിട്ടില്ല
മ്മ് മ്മ് ഷോപ്പ്ന്നന്നെ അങ്ങനെ നേരെ പോയിട്ടുണ്ടാവും ലേ
ആഹ് അതെ അതെ അവടെ തൊട്ടടുത്ത്തന്നെ അത്കൊണ്ട് ഓടി പോകാനും സൗകര്യ ഉണ്ട്
ഉം
ഉം
വേറെ എത്ര സ്റ്റാഫ്ണ്ട് ഷോപ്പില്
ആഹ് സ്റ്റിച്ചിങ്ങിന് മാത്രം അവടെ ടെക്സ്റ്റൈൽസും സ്റ്റിച്ചിങ്ങും കൂടെയാണേ
ആഹ് ആഹ്
സ്റ്റിച്ചിങ്ങിന് മാത്രം അഞ്ച് പേരുണ്ട്
അഞ്ചു പേരോ അപ്പം വല്ല്യ ഷോപ്പാണല്ലോലേ
ആഹ് അത്യാവശ്യം
ആഹ്
ഷോപ്പ് ചേറ്താണ് പക്ഷേ നല്ല ആഹ് ഒണ്ട് ഒണ്ട് എല്ലാം ഉണ്ട്
അവിട്ന്നെന്നെ ഇട്ത്തിട്ട് അവിടെത്തെന്നെ സ്റ്റിച്ച് ചെയ്യാലോല്ലെ
ആ അതെയതെയതെ
ബോയ്സും ഗേൾസൊക്കെ മിക്സ്ഡാ ഷോപ്പ് വര്ണെ
ആഹ് ശ്ശൊ അല്ല ഇച്ചിരി പ്രായവായ ഒരണ്ണനുണ്ട് ബാക്കിയെല്ലാം. ഗേൾസാ തയ്ക്കാനൊരണ്ണൻ മാത്ര ഉണ്ട്. ഇച്ചിരി പ്രായ ആയതാണേ നല്ല എക്സ്പീരിയൻസ്ഡാ
ആഹ് ആഹ് ഈ എത്ര വർഷായി പോവലൊടുത്തീട്ട്.
എല്ല
എത്ര വർഷായി പോവലൊട്ത്തീട്ട്.
അത് അങ്കവാടി വിടാൻ തൊടങ്ങിയിട്ട് ഒരുർഷമായൊള്ളൂ ഞാൻ പോവാൻ തൊടങ്ങിട്ട്.
സ്റ്റിച്ചിങ്ങ് പഠിച്ചിരുന്നോ
ആഹ് പഠിച്ചാര്ന്നു. കല്യാണം കഴിഞ്ഞ ആ സമയത്ത് പഠിച്ചതാണേ ആഹ്.
ആഹ് ആഹ് പിന്നെ സ്റ്റിച്ച് ചെയ്യാർന്നോ
ആ എടയ്ക്ക് വീട്ടീ സ്വന്തമായിട്ടൊക്കെ ഉള്ളതൊക്കെ. സ്റ്റിച്ചി ഉള്ളായിരുന്നു. പിന്നെനെ ഷോപ്പി പോയി
ഉം ഉം ഉം
ഉം
ഉം പോന്ന് എന്താണ് ശമ്പളം ഉണ്ടോ
ശമ്പളം ആ കട്ട് അവര് പീസ് വർക്കാണേ. അവര് കട്ട് ചെയ്ത് തരും. നമ്മള് തയ്ച്ച് കൊടുക്കുന്നതിനനുസരിച്ച്.
ആഹ് എത്ര പീസ് തയിച്ചോ അതിനൻസരിച്ച്ല്ലേ.
ആഹ് അതിനൻസരിച്ച്.
ഡെയ്ലി ആവൂല മന്ത്‌ലന്നെ
ആ മന്ത്‌ലിയ
അപ്പൊ ഞമ്മളത് നോട്ട് ചെയ്യണോ എത്ര പീസായിന്ന്ള്ളത്.
ആഹ് നമ്മള് നോട്ട് നമ്മള് ഡെയിലി ഉള്ളത് എഴുതി വെക്കണം. അവരത് കണക്ക് കൂട്ടി പൈസ തരും.
ഉം അപ്പൊ പിന്നെ ബൾക്ക് ആയിട്ട് അടിച്ച്യാവൂലെ അല്ലേ. കറക്റ്റ് ഫിറ്റിലൊന്നും ആവൂലല്ലോ
അല്ലല്ലാ കറക്റ്റ് ഫിറ്റായിരിക്കണം. അവടെ മെറ്റീരിയൽ എടുത്ത് ത്തഅളവ് തന്നിട്ട് പോകുന്ന ആൾക്കാരാണല്ലോ. അപ്പം അവര്ടെ അളവിന് കറക്റ്റ് റ്റ് പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങ് ആയിരിക്കണം.
ഓഹ് ഓ
ഉം ഉം
ഉം ഉം പിന്നെ എന്താ ഭേദല്ലേ. ഭേദല്ലേ എങ്ങനെണ്ട് മരുന്ന് കാണിച്ചോ ഡോക്ടറെ കാണിച്ചോ.
ആഹ് ഇന്നലെത്തന്നെ അവിടുന്ന് അങ്ങനെ ആശുപത്രി പോയിട്ടാ വന്നെ.
ഉം ഭേദണ്ടോ?
ആഹ് ഇന്നൽത്തേലുംക്കൊറവുണ്ട് ക്ഷീണോന്നൂല്ല ഒന്നുവില്ല ക്ഷീണോന്നുല്ല അവ ആളായിട്ടെടാ ആഹ് തീള
ആഹ് ആഹ് ആഹ്
ഉം അതുകൊണ്ട് പിന്നെയ് വല്ല്യ കൊഴപ്പേല്ല ആഹ് അതെ അതെ അത് രണ്ടൂസൊക്കെ നിന്ന് കഴിയുമ്പം അതെ അതെ രണ്ടൂവസൊക്കെ നിന്ന് കഴിയുമ്പോ ക്ഷീണവാരി
ഡും അതിനൻസരിച്ച് കൊടുക്കണം. എടയ്ക്കെടയ്ക്ക് ഉപ്പിട്ട കഞ്ഞിവെള്ളം അങ്ങനെയൊക്കെ എടയ്ക്കെടക്ക് കൊടുക്ക്.
തെ തെ അതെ അതെ
വയറുവേദന മാറ്റണ്ടാവും അതുപോലെ വയറ്റ്ന്ന് പോകുന്നതിനൊരു മാറ്റണ്ടാവും.
അതെയതെ അങ്ങനെ ഒറസ് ഒക്കെ കലക്കി
ഉം വീട്ടിലാരാ വേറെ.
വീട്ടി വേറെ ആരു
അത് കഴിക്കോ ൻക്കേ കഴിയിലാട്ടോ ആഹ് ഏ ഏ
അതെ
പുതിയെ വീട് വെച്ചാ
ഏ
പുതിയെ വീട് വെച്ചതാ?
അല്ല അല്ല പുതിയതല്ല പുതിയ വീട് മേടിച്ചതാ നമ്മള്.
ആഹ് ആഹ് ആഹ് ന്നാലും സ്വന്തായിട്ട് വാങ്ങിയല്ലോ.
അതെ അതെ അതെ
ഉം
മ് ആഹ് അതെ അതെ
ടൈം ഫ്രീ ആണല്ലല്ലേ മോനും ഹസ്ബെന്റും പോയി കഴിഞ്ഞ്കഴിഞ്ഞാൽ.
ആഹ് അതെ അതെ അതെ അതുകൊണ്ടാ ന്നാ ഇങ്ങനെ പോകാന്ന് വിചാരിച്ചെ ഇവനെ വിട്ട്.
ആഹ് ഞമ്മക്കന്നെ ഒറ്റക്ക് ഇര്ന്ന് കഴിഞ്ഞാലേ..
വിയ്യൊ വനെ ആഹ് വന്ന എന്നേലും പോകാം പകല് ചുമ്മാരിക്കുവാണല്ലോന്നോർത്ത്. അങ്ങനെ പിന്നെ ഇവനെ മൂന്നര വരേയല്ലേയൊള്ളൂ
ഫോൺ എടുത്ത ടൈം പോവായൊന്നില്ല പക്ഷെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കണ ടൈമ്
ആഹ് ആഹ് അതെ അതെ
റീൽസും മറ്റേ വീഡിയോസും ന്ന് പറഞ് കാണ്ട് ടൈമൊക്കെ പെട്ടെന്ന് തീരും പക്ഷെ
കാണും അത് കഴിഞ്ഞ് പിന്നെന്നാ ചെയ്യും ഫുൾടൈം കണ്ടൊണ്ടിരിക്കാനും പറ്റിയേല്ലല്ലോ
ആഹ് കഴിയില്ല ഉം പിന്നെ വേറെ വിശേഷങ്ങൾ?
നത്താ
ഹലോ ഉം എന്ന ശരി ആ എന്നാ ഓക്കെ ഓക്കെ ആ ഓക്കെ